ഹലോ കേൾക്ക്ണ്ടോ?
ആഹ് കേൾക്കാണ്ട്.
ഉം എന്താ പണി?
വെർതാങ്ങനെ നടക്ക്ണ്ട്.
ഉം മഴണ്ട വടെ നല്ലൊരു സൗണ്ട് ഫെനാണോ?
ഫേനല്ലേലും ഞാൻ പോർത്ത് പോയാലും പോർത്ത് പോയിര്ന്നാലും ചെലോര് പറയ്ണ്ട് നല്ല സൗണ്ട് കേക്ക്ണ്ട്ന്ന് എന്ത് സംഭവന്നറീല്ല.
ഒരു മഴ പെയ്യിണെ പോലൊരു കാ അല്ലെങ്കി നല്ലൊരു ഫാൻൻ്റെ ക്കൊരു സൗണ്ട്.
ഞാനേ ഫാൻ നിർത്തിട്ട് ശബ്ദണ്ടോ നോക്ക്ട്ടോ.
ആഹ് ഓക്കെ ഓക്കെ
പറപ്പ
ആഹ് ഇപ്പല്ല്യ
ആഹ് ന്നാ ഫാൻൻ്റെന്ന്യാവും
ഉം ഉം
ആഹ് ആഹ് ആഹ് ഞാന് നേര്ത്തെ പൊറ് ത്ത് പോയപ്പളും ഒരു പെണ്ണ് പർഞ്ഞ് ഒരു പെരെ പെരേ ശബ്ദണ്ട്ന്നർഞ്ഞൊയ് അപ്പോ അപ്പൊ ഞാൻ റൂമിലലെര് ഫാനിട്ട്ട്ട്ണ്ടായിന്നില്ല ആഹ് അഹ് എന്താ?
എല്ലാരൂടിം വർത്താനം പർഞ്ഞ് കുത്തൃക്കാണോയ്ച്ചാ
ആഹ് ഇമ്മിം ആങ്ങളിം ങ്ങനെ പറയുന്ന അപ്പൊ ഞാ ങ്ങനെ മൂക്ക്മ്മേ കൈ വെച്ചിട്ട് മുണ്ടാണ്ടന്ന് കാണ്ച്ചപ്പത്തപ്പ മുൻ നിർത്തി
ഇമ്മാക്കൊക്കട് പർഞ്ഞെട്തൂടി ഇമ്മിം തൊടങ്ങട്ടെ എന്താ പിന്നെ എന്താ നോമ്പല്ലേ?
ആഹ്
ഏഹ് ഇന്ന് എല്ലാർക്കുണ്ടോ നോമ്പ്ണ്ടോ?
ആഹ് കുട്ട്യെൾക്കെല്ലാത്തോർക്കൊക്കെണ്ട്.
ഉം കുട്ട്യെളൊക്കെ വടെ പോയില്ലേ ക്ലാസ് പോയില്ലേ?
ആഹ് സ്കൂൾ പോയി.
ഏഹ് ഇന്ന് ലീവില്ലാ തോന്ന്ണ്ട് നാളെ
ഇല്ലേ നാളെണ് പൊതു അവധി ഉം
ഉം ഇങ്ങള് എവടെ ഇങ്ങളെ വീട്ടിലാള്ളത്?
ആഹ് ആഹ്
അത്തെ പോന്നെ അവധിക്ക് പോന്ന?
ആഹ് രണ്ടുസം ലീവ് മദ്രസ ലീവലേ അപ്പൊ പോന്ന നാളെ പോവും.
അവ്ട്ന്ന് പോവാൻ കയ്യേന്യോ?
ആഹ് സ്കൂൾക്ക് നൂറുപ്യ കൊട്ക്കണം. അങ്ങട്ട് നൂറും ഇങ്ങട്ട് നൂറും മാണം ന്നാലും പിന്നെ നാ ഒരീ സല്ലേ ഉം ഒരീസല്ലേ നാളെ പിന്നെ ഇല്ലല്ലോ നാളെ രണ്ടുല്ലല്ലോ.
ഉം നാളില്ലാനി മറ്റന്നാള്ണ്ടാവും.
മറ്റന്നണ്ട് മറ്റന്ന സ്ക്കൂളും മദ്രസുണ്ട് ഉം അവിടെ അവിടെണ്ടാവോ മറ്റന്നാ അവിടെ രണ്ടാ ശനിക്ക് എല്ലായിടത്തും അവധിയല്ലെ ഞങ്ങക്ക് ഇണ്ടാവില്ലട്ടൊ അന്ന് രണ്ടാ ശനിയൊന്നും അവധിണ്ടാവില്ല
ഉം മറ്റന്നാൾ രണ്ടാം ശനിയാ
അല്ലാല്ലേ അല്ല ഇൻ്റെടുത്ത് നാ ത്തെ ഏതോ ഒര് പെണ്ണ് വുളിച്ചപ്പോ പറഞ്ഞ്ന്നാ ഞാ ഇന്നാ അത് കേട്ടിട്ട് പറഞ്ഞ രണ്ടാശനി ഏഹ്
കഴിഞ്ഞ ശെനിയാഴ്ചേനി അന്ന് നൈയ്സറി ലീവേനി വാലവാടി
ആഹ് രണ്ടാശെനിക്ക് സ്കൂൾ ലീവ് ഇണ്ടാവില്ലേ?
ഇസ്കൂള് ലീവ്ല്ല ഞങ്ങക്ക് ഞങ്ങള ഇവിടൊന്നും ഇല്ല്യതോന്ന്ണ്ട്
ആ ഇബടില്ല സ് ചേലൊട്ത്തോകണ്ട്
ആ വെള്ളിയാഴ്ച ആണ അവധി ഞങ്ങക്ക് പൊതുവേ,
ആ ഞങ്ങക്കും അങ്ങൻത്തന്നെ.
നേച്ചെടുക്കും,
ആഹ് ശെരിയാ ചെലോട്ത്ത് ശനിം ഞായറുവാ ലീവേ,
ആഹ് നോമ്പർക്കാനുള്ളതൊക്കെത്താ ഇണ്ടാക്കാല് തൊടങ്ങിയോ എന്താ ഇണ്ടാക്ക്ണ്. ഉം മൂന്ന് മണിയാവനായില്ലേ?
ആഹ്
എത്തപ്പ ഇണ്ടാക്ക ഇഞ്ഞ് പത്തിരിയോ?
ഞാന് കുടീലല്ലേ ഇമ്മ
ആ സുഖായിറ്റ് കെടക്കാലോ. ഇതന്നെപ്പ ഇന്റിം അവസ്ഥ ഞാൻ ഇന്നലെ കൊറേ വൈത്താല ‌ ക്കൂടി പെരേകോട്ടെ ചോയ്ച്ചാണ്ടേ. പക്ഷെ സമ്മയ്ച്ചില. ആ ഇന്ന് ലി ഇന്ന് സ്കൂള്ണ്ട് ഒരീസം സ്കൂള് ലീവ് ആക്കിയാലും കുഴപ്പല്ല. ഒന്ന് പോട്ടെ വെച്ചിട്ട് നോമ്പല്ലേ അതൊണ്ട് പെരീക്ക്‌ പോണ്ടർന്നാണ്ട് ഇതാക്കി. ഉം മുഹറൊമ്പേ
ഇപ്പക്കൊക്കണ്ടോ?
ഇല്ല ഞാന് സ്വന്തം പെരെ. ഓലോക്കെ തൊട്ടടുത്ത് തന്നേണ് തറവാട്ടരിം ഒക്കെ.
ആഹ് അപ്പൊ ഇയ്യ് പോ പോയാല് തറവാട്ട്ക്കൊക്കാ.
അങ്ങനല്ല തറവാട്ട് വി ഹസ്ബന്റ് വീട്ടിലുള്ളന്നെ ആയോണ്ട് അങ്ങനെ. പറഞ്ഞേക്കൂല പോവാന് തറവാട്ട്ക്കൊന്നും എവ്ടിം പോയി ഭക്ഷണം കഴിക്കൂല ഇവിട്ന്നന്നെ തിന്നൊള്ളൂ. അങ്ങനൊക്കെ ഓരോ ചിട്ടേ മ് അപ്പൊ പിന്നെ പറഞ്ഞേച്ചില്ല പിന്നെ അതാണെങ്കിലോ വണ്ടീല് പോയിം ചെയ്ത്. പോവാള്ളത് അറീല അങ്ങനേണെ എങ്ങനെ വാശി പുടിച്ച് പോവേനി.
ആഹ് ആഹ്
ഉം ഇനിയിപ്പോ ഇന്ന് പോയിട്ട് പ്പൊ ഒരീസം ല്ലേ നിക്കാൻ കഴൊള്ളൂ.
ആഹ് അതാണ് പോകുമ്പോ ഒരു ഇന്നലെ പോരെണ്ടിന്നു പോണ്ടിന്നു ഉം.
പോരാൻ തോന്നൂല്ലേ ഇപ്പ അങ്ങനെ മക്കൾക്ക് സ്കൂൾ മദ്ര സ്സുആയോണ്ട് അങ്ങനെ നിക്കാൻ കഴില പണ്ടൊക്കെ നമ്മള്. ഒരു പൈഞ്ചീസത്തിനൊക്കെ അട് പോയാല് ലെ ഇപ്പൊ ഉം കു കുട്ടിയാൾ വലുതായ പിന്നെ ഒന്നിനും കയൂല്ല ഉ അല്ലേ പിന്നെ അടുത്ത്ന്ന് കല്യാണം കഴി ക്ക ഏറ്റവും നല്ലേ ഇന്നാ പിന്നെ അവിടന്നും പോവാ ഇബടന്നും പോവാ.
ആഹ് അങ്ങനാവുമ്പോ സുഖാ
ഉം ചേറൊക്കെ അങ്ങനെ ആവുംമ്പോ ഓൽക്ക്പ്പം. രണ്ട് ഉം രണ്ടും കൂടെള്ള സ്കൂളിലാക്കാ എവിടെ നിക്കാലോ
ആഹ് ആ അവിട്ന്നും പറഞ്ഞേക്കാൻ മറ്റെ സ്കൂൾ ബസ്സ് വരണെണ്ടാവും.. അവിട്ന്നും പോകാം അങ്ങനത്തെ പേർക്കാർക്കൊക്കെ സുഖാ
സ്കൂളുകളെ നമ്മക്കൊന്നും ഇപ്പ അങ്ങനെയും കൈയില അങ്ങളദ് ദൂരയായിർരിക്കില്ലേ
ഞങ്ങളത് വല്ല്യ സ്കൂൾക്ക് അങ്ങനെ പോകാ എന്റെ മൂന്നെണ്ണം ചെറിയ സ്കൂൾ സ്കൂളിലാണ് ഒന്ന് മാത്രൊള്ളൂ വല്യ സ്കൂൾല് വല്യ സ്കൂൾത്തെ ബസ്സ് ഇതേ കണക്ക് വെരും.
ഏ അപ്പൊ സുഖാണല്ലോ അപ്പൊ നിങ്ങള് കൊറച്ച് ഏകദേശൊക്കെ അടുത്തന്നെ ആയിരിക്കൂല്ലേ വീട്ങ്ങള രണ്ടാൾടേം
കുപ്പിയൊക്ക് ഓട്ടോർഷക്ക്‌ കുട്ടികള പറഞ്ഞേക്കാണെങ്കിൽ നൂറ് രൂപ കൊടുക്കണം ഇങ്ങോട്ട് നൂറ് അങ്ങനെ ഒരു ഡെയിലി ഇരുന്നൂറ് രൂപ കൊടുക്കണം
ആഹ് ആഹ്
ഉം ബസ്ണ്ട് സ്കൂൾ ബസ്സ് വരിയാണെങ്കി
സുഖാണ് അത് പിന്നെ എന്തായാലും നമ്മള് ഡെയിലി കൊടുക്കണാണല്ലോ അയിനായിട്ട് പിന്നെ വേറെ കൊടുക്കണ്ട
വേറെ കൊടുക്കണ്ടല്ലോ വെല്യാൾക്ക് പോകണ്ട വല്യാക്ക് ഇവിട്ന്ന് അവിടന്നൊക്കെ പോകാം അവന്റെ സ്കൂൾ ബസ് തെനം വെരും ആഹ് സ്വന്തം വീടാണ് ഒരു ആണന്നെ ഉള്ളു ഒരാണിനൊള്ളു അമ്മായിഅമ്മയും മെസ്സാക്കി ഇണ്ട്
ഏ അപ്പൊ പിന്നെ അവിടെ ആക്കി പോരാലോ നി ക്കാൻ പൂതിക്കോക്കല്ലേ മക്കളെ ഏഹ്
ഏ അതൊന്നും ഒരു നേരം നോക്കൂല
ഏ അങ്ങനെ ഉം നമ്മക്കൂപ്പ അങ്ങനൊക്കന്നെ ഞമ്മള്
ച്ചാല് ഇവിടുന്ന് മാദ്രസ് പറഞ്ഞയച്ചു എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒര് ചായയും കടിയും കുടിച്ചിട്ട് പറഞ്ഞയ പക്കാനും കൂടിയും പറ്റൂല്ല
ഏയ്
സ്കോൾക്കാർണക്കാനൂടെ
ആഹ് ചിലതൊക്കെ പിന്നെ നമ്മളെ കുട്ടികളായിന്നെ നോക്കൂട്ടു ചിലര് പിന്നെ അങ്ങനെ ഇണ്ടാവും അയിനൊന്നും കഴിയാത്തോരുണ്ടാവും
ആഹ് അതാണ് ആ അത്യാവശ്യം പ്രായക്കെണ്ട് അറുപതൊക്കെ ആയിക്കണു ഉം
അത്ണ്ടക്കാരിക്കും നാത്തൂമാരുണ്ടോ
ഒരാളന്നെ ഒള്ളൂ
ഏഹ് ഓലെപ്പഴെങ്കിലൊക്കാരിക്കൂലെ വെരിക
ആ ഓളും അങ്ങനെ വെരവൊന്നുല്ല
കുട്ടികളൊക്കെ വല്യായി ഇണ്ടാവൂലേ
വലൃം ഒരാള് ഡിഗ്രി കഴിഞ്ഞിക്കുണു ഒരാള് പ്ലസ് ടൂല് ഒക്കെ
നിങ്ങള് എവിടെ ഹസ്ബൻഡ് നാട്ടിലാ
ആഹ് നാട്ടിലെ ഡ്രൈവറ ഓട്ടോറിക്ഷ ഡ്രൈവറാ
ആഹ് അപ്പൊ ദിവസോം പെരേക്ക് വെരുന്നാളല്ലേ അപ്പം നിങ്ങള് ഇല്ലാത ശെരിയാവോ
അമ്മായിമ്മ ചോറൊക്കെ കൊടുക്കും അവിട്ന്ന് വെച്ചുണ്ടാക്കൊക്ക പോയി ചെയ്യും അടിക്കും തൊറക്കും ഇതാക്കൊന്നും ചെയ്യൂല അങ്ങനെ ഉള്ളൂ
ആഹ് ആഹ് ഏഹ് ചെലെ ആണുങ്ങൾ വിടൂല അങ്ങനെയാണ് ഉം ഇവിടെ പിന്നെ വണ്ടിയിലൊക്കെ പോവാണുണ്ടെങ്കിലൊക്കെ പറഞ്ഞേക്കൂ അല്ലാതെ അങ്ങനെ പോവാൻ സമ്മയ്യ്ക്കൂല
ആഹ് ആഹ്
എനിക്ക് എന്റെ ഉമ്മീ വാപ്പന്നെള്ളു അവിടെ പെരല്ല് ആങ്ങള പിന്നെ ഗൾഫിലള്ളത് പോയാലും അവിടെപ്പം ഇല്ല വന്നിട്ടില്ല ഇസ്ലാക്ക ആയില്ല പത്തി ഇരുപത്തിരണ്ട് വയസായിട്ടള്ളൂ ഉം
അപ്പൊ ഇമ്മ ഇപ്പ മാത്രേ അവിടെ ഇണ്ടാവുള്ളൂല്ലേ ആഹ് ഇല്ലേ ഞങ്ങ രണ്ട് ആങ്ങളാരാണ് പിന്നെ ഞാനും
ഉം നിങ്ങള അറിവിൽ ഏതെ നല്ലതെ കുട്ടികളൊക്കെ ഉണ്ടെങ്കി പറയണ്ടി
അ ഹാ കുട്ടികളെ കിട്ടാൻ തന്നെ പണി വടിം രണ്ടെണ്ണം കെട്ടാനായ്ക്ണു
ഉം ഞമ്മുക്കിപ്പ അങ്ങനെ നല്ല പാവപ്പെട്ട ഇതിലൊക്കെ മതി അങ്ങനെ വയസ് പത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സായാലും കുഴപ്പൊന്നുല്ല ചൊറുക്കൊന്നും വേണോന്നില്ല നല്ലതെ കുട്ടികള് ണ്ടെങ്കിലൊക്കെ പെ പൊന്നൊന്നും ഇപ്പ അങ്ങനെ വല്ലാം കൊടുക്കാൻ കഴിയൂല്ലല്ലോ പൊന്നെടുൻ കഴിയാത്തയ്റ്റളൊക്കെ ണ്ടാവോല്ലോ കൊട്ക്കണം കുട്ട്യളെ ക്കെ കെട്ടിച്ച്ണ്
അറിവിലൊന്നുല്ലാറ ഒക്കെ ഈ പഠിച്ചാ പഠിച്ചന്ന്റിയണ കുട്ടേളാ പ്പെ
തന്നെ പ്പം ഞമ്മക്കും ഇപ്പം ആരിം നിർബന്ധിക്കാൻ കയീല്ല ഞമ്മക്കും ഇപ്പാ അവസ്ഥ തന്നല്ലേ
ആഹ ഞമ്മളും ആഹ അയെന്നെ ആഹ് നമ്മള് അന്ന് വിചാരിച്ച് കല്യാണം കയ്ച്ച് പോന്നാ മതേന്നു പഠിച്ചണ്ട കാലത്ത് ഇപ്പം പഠിപ്പ് കയ്ഞ്ഞപ്പം കല്യാണം കയ്ഞ്ഞപ്പം അന്ന് പഠിച്ചാ മതിയായിരുന്നൂന്ന് ഇപ്പം ആലോയ്ച്ച്ണ
ആഹ് അതന്നെ ആഹ് ഇൻക്കൊന്നും അങ്ങനെ ക പിന്നെ കല്യാണം കയ്ക്കണം ന്ന്ള്ളൊര് ഇതില്ലേനി പക്ഷെ പെരക്കാര് തെരക്ക് കൂട്ടിയാ പിന്നെപ്പത്ത കാട്ട്ണെ പിന്നെപ്പമ്മളെ കാണാൻ വന്നപ്പാണെങ്കി ഇഷ്ടായിം ചെയ്ത് അങ്ങനാണ്ട് പോന്ന്
ആഹ് അഹ് ആഹ് അന്ന് ഇൻക്ക് പഠിക്കാറിമ്പം ഭയങ്കര ദേഷ്യര്ന്നു പഠിക്കാറിമ്പം ഭയങ്കര ദേഷ്യം തന്നെയ്ന്നു അന്ന് റ്യ ഇപ്പാലോയ്ച്ചുമ്പ
ആഹ് അതന്നെ ഇപ്പളും പോവാനും വിടോ
ഏയ് പൊറത്ക്കൊന്നും വിടൂല
ഏഹ് ഏഹ് പിന്നെ പോവാനും വുടൂല പണ്ടൊക്കെ വുടേനി അന്നൊക്കെ കല്യാണം കയ്ഞ്ഞ ഉടനെ പ്ലസ് വണ്ണ് ന്നേനി കല്യാണം കയ്ഞ്ഞെ അപ്പം കംബ്ലീറ്റാക്ക്യോണ്ടീ ന്നൊക്കെ പറ ഞ്ഞീനി അയല് അയ്ന്റെ എടേല് പള്ളേണ്ടായപ്പം പിന്നെ പോയില
ആഹ്
അപ്പമ്മക്ക് പോവാൻ കയ്യൂലല്ലോ അമ്മ മടിയല്ലേച് കുട്ട്യേള് ആങ്കുട്ടേളൊക്കെ ഉള്ളാവുമ്പോ ഏഹ് ഏഹ് ഞാൻ പ്ലസ് ടു പിന്നെ കംപ്ലീറ്റ് ആക്കീല്ല അന്ന് പിന്നെ ആ ഒരു മടിയും കുറവൊക്കെ ആയോണ്ട് പിന്നെ പോയില നമ്മളാതിന്റെ ക്ലാസില് ആദ്യ ത്തെ ഞാനേനി അപ്പം പിന്നെ ഞമ്മക്കൊരു മട്യല്ലെ ബോയിസെളെ എടേലൊക്കെ ആവുമ്പം പിന്നെ പള്ളേലൂടിണ്ടാവുമ്പം
ആഹ് ഇൻ്റെന്നച്ചാ പ്ലസ് ടു ലാസ്റ്റ് ആയപ്പളാണ് കല്യാണം ഇണ്ടയ്ക്ക്ണ
ഏഹ് അപ്പെല്ലാ ഫ്രണ്ട്സളൊക്കെ വന്ന്ണ്ടാവുലെ
ആഹ്
ഈ ലാസ്റ്റ്ക്ക് കല്യാണം കയ്ക്ക്ണോൽതൊക്കെ പിന്നെ ഫ്രൻസെള് കൊറേ വരും കാരണം ഒക്ക കല്യാണം കഴിഞ്ഞ് തീർന്ന്ണ്ടാവും പിന്നെ പുത്യാപ്ലാര് വിട്ടെങ്കിലല്ലെ ഓല് വരൊള്ളു.
വന്നീന്നു ഫ്രണ്ട്സേളൊക്കെ വന്നീന്നു ആണ്ങ്ങളും പെണ്ണ്ങ്ങളൊക്കെ വന്നീന്നു. ആഹ
പിന്നെന്തൊക്കെ ഹസ്ബന്റ് ഇഞ്ഞ് വൈന്നാരം ആയിരിക്കൂലേ വര്യാ? അവുടെ നാട്ട് തന്നെ ഓട്ണതേര്ക്കൂലേ?
ആഹ അഹ
ഉം ഇങ്ങളടത്ത്ക്ക് വരല്ണ്ടോ?
എന്താ ഞാൻ കൊടന്നാക്കിത്തന്ന് പോയി, ഇഞ്ഞ് കൊണ്ടരാനേ വരുള്ളൂ.
ഇപ്പ മക്കളെപ്പഞ്ഞ് വേറെ ഓട്ടർഷക്ക് പറഞ്ഞേക്ക് ണേരം ഹസ്ബൻഡിനെന്നാണ്ട് ആക്യൊട്ത്താ പോരെ
അതൊന്നും കേക്കൂല
ഏ
ഞാൻ പോര്ണെ വല്യ ഇഷ്ടൊന്നുല്ല ഇന്റെ നിർബന്ധത്തിന് പോരല്ലേ അപ്പം. അയ്ന്ള്ള കണക്കൂട്ടിട്ട് ഞാൻ പോരണം.
ആഹ ഇഞ്ഞ്പ്പം അന്ന് പോകുമ്പം പോരാൻ വിളിച്ച്പോ കൊണ്ടോരാൻ വരേക്കു ലെ
ആഹ അപ്പൊ വരും
ഉം ന്നാ ഞാൻ വിളിക്കട്ടോ
ആ ശരി